കേൾക്കുണ്ല്ല
ആ കേക്കണ്ണ്ട് അങ്ങനെ ഫൈനലി കണക്റ്റ് ആയില്ലെ? അയ്യോ ഇതിന് സൗണ്ട് കുറവുണ്ടോ?
അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെലലോ തൊക്കെ വരുന്നുണ്ട് സൗണ്ട് കുറവ് പിന്നെ അങ്ങനെ ശരിയാവും മഴ ഉണ്ടോ അവിടെ?
ഓ മഴ ഇന്നലെ ഒരെ
ആഹ്
പോ മഴയില്ല ഇവിടെ ഇപ്പൊ ങ്ങനാ ഇപ്പനി മ ഹി ഹി
മഴ പെയ്യുന്നു മഴ പെയ്യുന്ന പോലെ തോന്ന്ണ്ടേ
ഏയ് ഇപ്പം അത് ഫാനാണ് മഴ പേയണില്ല ഇപ്പം ഇവിടെ നല്ല ഇന്നാണ് ഇത്രയും ദിവസം കൂടി ഇന്ന് വെയില് വന്നത്
ആഹ് അതോണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് ഉണങ്ങിയേ പോലലെ
ആഹ് അതന്നെ എല്ലാട്ത്തും ഇതക്കെതന്നെല്ലേ ആഹ് ഇന്നാണ് എല്ലാ എല്ലാ തുണിയെല്ലാം ഇടുത്തിട്ട് ഉണക്കാനും ഒക്കെ ചെയ്തത് ബെഡ്ഷീറ്റ് വരെ കഴുകി
ആഹ്
ചായക്കെ കുടിച്ചാ
ഉം ചായ കുടിച്ചു.
ആഹ് പിന്നെ ആഹ് ഞാനെ ആ മോനെ ഉറക്കണയാര്ന്ന് അപ്പൊ അങ്ങനെ ഇത്രയും ടൈം ആയിഓ ഉറങ്ങി ഉറങ്ങി എപ്പം മുതൽ ഉറക്കാന്ന് നടക്കണാണ്
വൈകിയല്ലോ
ആ രാത്രി വൈകി ഉറങ്ങുള്ളൂ പഷെ ഇവന് ഉറങ്ങിയില്ലെങ്കില് പിന്നെ ഇവന് ഇത്തിരി ഇങ്ങനെ അലമ്പായിരിക്കും ഇങ്ങനെ ഒറ റക്കം വരുകയും ചെയ്യും ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ നമ്മളെ നമ്മുടെ മൂട കളയും ആ ഭയങ്കര വാശി ഷം ഒക്കെ ആരിക്കും അതുകൊണ്ടാണ് ഞാൻീ നേരത്തെ ഇത്ര വൈകിയാണെങ്കിലും കിടത്തി തുറക്കണം ഉച്ചക്ക ട്രൈ ചെയ്യുന്നതാണ് ഉറങ്ങണ്ടേ അപ്പങ്ങന ആഹ ഉറങ്ങിക്കിട്ടണ്ടേ അപ്പൊ കളിക്കാനാണ് അതാണ് ഇതാണ്ണെന്നൊക്കെ പറഞ്ഞു പോകവും ഉ അങ്ങനെ ഇപ്പൊ കിടന്നൊന്നും ഉറങ്ങീട്ടുള്ളൂ കുറച്ച് കഴ്പോക്കക്ക് എണീക്കരിക്കും രാത്രി പിന്നെ എങ്ങനെ പോയാലും വൈകിട്ട് ഉറ ഉച്ചക്ക് ഉറങ്ങിയേ ഇല്ലെങ്കിലിൽ രാത്രി നേരത്തെ ഉറങ്ങും ഉ അങ്ങനെയൊക്കെ അവിടെ മോളുണ്ട് തോന്നണല്ലേ സൗണ്ട് പി കുഞ്ഞതാ
ആഹ ഒന്നര വയസ്സ്
ആഹ അത്രല്ലേ ആയിവന രണ്ട വയസ് ഉ ഒരാള ഉള്ളൂ
അല്ലേ വേറൊന്ന മഓളണ്ട്േ യുവത്തി
യു കെ ജയില ആ ഹാ ഹാ ഹാ ഉ വീട്ടില് നിങ്ങള് മൂന്ന് മക്കളും നിങ്ങള് ഉമ്മേ മക്കളും മാത്രേ ഉള്ളൂ
അല്ല നാത്തമാരൊക്കെണ്ട്
ആഹ ബർ
ആഹ് പി മാ
ആഹ ആഹ ഓ നല്ല വിശേഷം ആ അങ്ങനെ പോകണ് പ്രത്യേകിച്ച് എന്ത് വിഷേഷം ഈ പിള്ളേരുള്ളോടു എന്ത് വിശേഷം പറയാ ഇതൊക്കെ തന്നെ വിശേഷം ആ
ചായക്ക എന്താ കടി എന്തേിലും ഇണ്ടോ
ഇന്നൊ ഇന്ന് പ്രത്യേകിച്ച ഒന്നുമല്ല ഇന്ന് ബിസ്ക്കറ്റ് തന്നെ ഉള്ളു
ആഹ
ഉം ഇടക്കുണ്ടാവാറുണ്ട് എല്ലാ ദിവസവും അല്ല ഇടക്കെന്തെങ്കിലുംക്കെ ഉണ്ടാവും ഉ മോൾക്ക് ഇപ്പോഴുണ്ടായ പ്ര യൂസ് ചെയ്യണ്ട
ഇല്ല ഞാന് ലേനൊക്കെ പോകുമ്പോളൊ
ആഹ പുൊറത്തേക്ക്ക്കെ പോ ആഹ് വീട്ടില് എന്താ വെറുതെ
അങ്ങനെ ആഹ ചല കുളക്കാ ബൂർവക്ക ഇങ്ങനെ ആ ഇതള്ളൂ അല്ലെങ്കി ഇതൂല
പറയൂപ്പോ അവള് പറ
ഇല്ലല്ല അങ്ങനെ പറ കഴിഞ്ഞിട്ട് പറയോ
ആഹാ അതാണ് അപ്പൊ നമ്മള് നലക്കണ്ട ആഹ
മൂത്ര ഇക്കാൻ പറയില അല്ലാത്തതൊക്കെ പറയൂ
പറയും ഓ മ ആ അപ്പോ അിക്കോന്ന ആകട്ട ഒന്നര ഇവനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഉം ന എത്ര വഴിക്കക്കാനായിട്ട് പറയൂല്ല മാ പിന്നെ അല്ലത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും ഇങ്ങനെ പോവാനൊക്കെ ഉ ഏത് ടൈപ്പ് പ്ര യൂസ് ചെയ്യണ
ഞാന് എന്താ പാമ്പേസിന്റെ മെറ്റ ഇണ്ടല്ലോ
പാമ്പേഴ്സ് തന്നെയാണല്ലേ ആഹ
നല്ലതന്നെ എന്താ ഇറെ പേരെന്താ
ഓർക്കില്ല ആ ആഹ മനസിലായി മനസിലായി ആ പാമ്പ
ആഹ ഇപ്പൊ ഇടക്ക് വേറെ അന്റെ ഒന്ന് മാറ്റി കുടിച്ച് നോക്കലണ്ട് ചിലപ്പം മറ്റതും
ആഹ പുതിയ വേറെ ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാ വേറെ ഏതെങ്കിലും ബ്രാൻഡ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നോ പമ്പേഴസ അല്ലാതെ
ട്രൈ ചെയ്തു ഒന്നും കുഴപ്പല്ല ഒന്ന് എന്താ വലൊരു ഇതായിട്ട് തോന്നില്ല ഗ എങ്ങനെയാണെങ്കിലും ഗാ്
പേര ഓർക്കണണ്ടോ
വേറെ ഏത എനിക്ക് ഓർമ്മല്ല ഒരു സോപ്പ് കളർ ഉള്ളതാണ് മേടിച്ചുൊളിക്കത് അപ്പൊ അത് അപ്പൊ അത് ൻക്കൊരു ഇതായത് തോന്നീയില്ല അത് എങ്ങനെ മൂത്രം വെച്ചാലും പൊറത്തേക്ക് വരിക മൂത്രം ആഹ
അതാണ് ഞങ്ങള ഇവിടെ ഇവന ഉപയോഗിക്കുന്നത് മോറിസൺ ആണ്
ആഹ
നല്ല ടൈപ്പറാണ് നല്ലവണ്ണം പിടിച്ചോളൂ മൂത്രം
ആഹ ശരി ഏതാഞ്ഞ
മോറിസൺ മോറിസൺ ആഹ നല്ലതാണ് കാശും കുറവാാണ്
അത് ഞന്ന അങ്ങനെ കേൾട്ടൊുന്നില്ല
ഇത് അങ്ങനെ അധികാരം ഉ
ആഹ് ആ അതോയി കാല മെയിനായിട്ട് ഈ ആല് പേര ആണല്ല എല്ലാരും
ആഹ ആലുവേരന്റെന്ന് പറയുമ്പോ ഇതിന് ആലുവേരയാണോന്ന് അറിയില്ല ഇതി ഇങ്ങനെരു കളറ്ണ്ടാ നടുക്ക് ആ മൂത്രൊഴിക്കുന്ന ഭാഗത്ത് ഒരു വേറെ കളറ്ണ്ട് ആ പക്ഷെ നല് വേര പക്ഷെ നിത് നന്നായിട്ട് എന്തായാലും മൂത്രം പിടിക്കണണ്ട് അത് മാത്രറിയും മറ്റേത് ഏതെങ്കിലും വേറെക്കെ ത് ക്കെ യൂസെയ്യുമ്പഇവനെ രാത്രി ആവുമ്പോ ലീക്കേജ് വരുആയിര്ന്ന് മറ്റപ്പ അല്ലാത്തപ്പ കൊഴപ്പില്ല രാത്രി ഈ ലീക്ക് വരും അപ്പോ പക്ഷെ ഇത് ആവുമ്പോ കംപ്ലീറ്റ് കൊഴപ്പൊന്നുല്ല ലീക്കൊന്നും വരൂല
കാണലുണ്ടോ കാണലുണ്ടോ സിനിമ
സിനിമ ഹ അമൂ വിസ്‌ കാണല് തീയേറ്റർലൊന്നും പൂവാറില്ല വീട്ട
വീട്ട്ല് ഫോണിലിരുന്ന് കാണോ തെ ട്ടീവിണ്ടോ ആഹ് ഇതങ്ങനെ കാണും
ആഹ് ടിവില് വരുന്ന മാത്രെ കാണോള്ളൂ ഞാനങ്ങനെ സിനിമ ഇഷ്ട്ടാണ് പക്ഷെ ഞാനങ്ങനെഅയ്ന് വേണ്ടി ഇരുന്ന് കാണാറൊന്നില്ല ഒന്നാമത് കാണാൻ സമ്മതിക്കൂല അത് വേറെക്കാര്യം പിന്നെ ഇങ്ങനെ ഫോണില് ഞാനങ്ങനെ സിനിമൊന്നും കാണാറില്ല ലോങ്ങായിട്ട് വല്ല ഇങ്ങനെ ഷോർട്ട് ഫിലിമ അങ്ങനെ അങ്ങനെ വെബ് സീരീസൊക്കെ എന്തെങ്കിലും കാണും അല്ലാതെ സിനിമകളൊന്നും അങ്ങനെ കാണാറില്ല തിീയേറ്ററില് പോണ എനിക്കിഷ്ടല്ല എങ്ങനെ
ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെആവുലല്ലേ ലൈറ്റിന്റെ
ആഹ അതന്നെ അതനെ എനിക്ക് പണ്ടേ നമ്മള അങ്ങനെ പോയി ഷീലിച്ചിട്ടില്ല പി ർല് അത് കാരണം ഇപ്പഴും പിന്നെ അങ്ങനെ പോവാറ് ഹസ്ബന്റാണെങ്കി പുള്ളി എല്ലാ സിനിമയും ഫസ്റ്റ് എറങ്ങുമ്പതന്നെ പോയ്കാണും എന്നെ വിളിക്കും ഞാൻ പോവൂല എനിക്കിഷ്ടല്ലാത്ത
അതോണ്ട് ഉ പിന്നെ ഇനി എന്താണ് രാത്രിയക്കെ പരിപാടി
രാത്രിയക്ക് ഞാൻ
ഫുഡൊക്കെ എന്തായ്രുന്നു ഉച്ചക്കത്തേക്ക് കഴിക്കാനൊക്കെ ഫുഡ്
ഒന്ന് പഠിപ്പിക്കും
അ ഓ ക്ലാസ് നാളെയ്ന് നാളെ ഹോളിഡേ അല്ലേ നാളെ ഇല്ലായിരിക്കും ല്ലേ
നാളെ ഞായറാഴ്ചല്ലേ നാളെസ്കൂള് സ്കൂളില്ല ഹ്
എന്തായ്ര്ന്ന് ഉച്ചക്ക് ഫുഡ്
ഉച്ചക്ക് ചോറും പിന്നെ ഇന്നലത്തെ കൊറച്ച് സാമ്പാറ്ണ്ടായ്ര്ന്ന് പിന്നെ പയറും
ഓ ആഹ ആഹ് ആഹ രാത്രിത്തേക്കും അതൊക്കെ തന്നെ ആയിരിക്കുംല്ലേ
ആഹ രാത്രികൽക്ക് ചിക്കൻണ്ട് പിന്നെ ഈ തേങ്ങാചോറാക്കിങ്ങാണ്ട്
ആ അത്ണ്ടാക്കോ അയ്ന് അതോ
ആ ഇണ്ടാക്കിക്ക്ണ്
ഇണ്ടാക്കിയുണ്ട് ആ ഉം
ചിക്കനൊക്കെ ഇണ്ടാവുമ്പോ ഒരു രസ ചിക്കനെ ണ്ടാവുമ്പോ അങ്ങനെ രസ്
ആഹ അതെ അതെതെ ശരിയാ തേങ്ങാ ചോറിന്നാന്ല്ലേ പിന്നെ
പിന്നെ വേറെന്തൊക്കെ
വീട്ടില് ഉമ്മ ഒക്കെ ഇണ്ടാ
ആ ഇണ്ടേ
ആ
ഉമ്മൊക്കെ ഉണ്ട്
പിന്നെ വ ചേട്ടൻ ഭർത്താവിന്റെ ചേട്ടണ്ട് അങ്ങനെ
ആഹ
ഓ എല്ലാരും കൂടെ ഒരുമിച്ചാണല്ലേ ഉ ഓ അവിടെ അവർക്കും ഉണ്ടല്ലേ കുട്ടികളൊക്കെ വെല്ല്യ കുട്ടികളായിരിക്കും
അന്നാത്തോന് ഒരു കുട്ടി അല്ല മൂത്തച്ഛനൊക്കെ വേറെ പോയിണ്
പോയി ആ് നാത്തൂനന്ന് പറഞ്ഞാല്ത് ഭർത്താവിന്റെ പെങ്ങളോ ഓ പെങ്ങൾ അവര് ഇവിടെ തന്നെയാ നിങ്ങളുടെ കൂടെ
ആഹ രണ്ടാള
രണ്ടു നാത്തുമാരുണ്ടോ അത് ശരി അവരൊക്കെ അവടെ തന്നെ നാത്തൂൻ പോരുണ്ടോ
അങ്ങനെ കുഴപ്പമൊന്നുമില്ല
ആ
ഉം
ഉം
വേറെന്തൊക്കെയ വിശേഷം
ആഹ വിശേഷം പിന്നെന്താ ഇതൊക്കെ തന്നെ ആ വീട്ടിലാരൊക്കെ ഉണ്ട് സ്വന്തം വീട്ടില
ട്ട ഇമ്മ പ്പാ അങ്ങനെയൊക്കെണ്ട് ടൂറൊക്കെ പോവലണ്ടോ
ടൂറ് ഇല്ല പോകലില്ല പിന്നെ ചെറിയ ചെറിയ ആ താല്പര്യല്ലാഞ്ഞിട്ടല്ല പിന്നെ ഇവന് കൊച്ചിനെയ കൊണ്ട് പോവണ്ടേ അവനി ഇങ്ങനെ അധികം ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇപ്പ ഇങ്ങനെ പുറത്തോട്ടൊന്നും പോകാൻ അധികം അങ്ങനെ സമ്മക്കൂല്ല വീട്ടിൽ പോണം വീട്ടിൽ പോണംന്ന് പറയും അത് കാരണം പിന്നെ പോവാനൊക്കെ ഒരു മടിയാണ്
ഉം
അങ്ങനെ പിന്നെ എന്നാലും പോകും അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു കുറച്ച് സമയം അങ്ങനെ പോവാനള്ളൂ അടുത്തക്കെ
പാർക്ക്ക്ക
ആ പാർക്കില് പോകും പാർക്കയാളുടെ മെയിൻ സ്ഥലണ അത് കളിക്കണംന്നും പറഞ്ഞിട്ട് കൊണ്ടുപോവും എപ്പോഴുല്ല കുഴപ്പ പോ പറ്റുമ്പോഴൊക്കെ പോവും ആ അങ്ങനെ ഊഞ്ഞാലാടണം റിഞ്ഞിട്ട് പോയ
അങ്ങനെ ആഹ ആ അങ്ങനെ വെച്ചൽ പിന്നെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് അങ്ങനെ പോ ആ
വേറെന്തൊക്കെയാ
ഉം മഴയ ഇണ്ടോ ഇപ്പൊ പെയ്യാനെങ്ങാനും പോവ്ണ്ടോ അവിടെ
ഇപ്പ ഇങ്ങനെ മഴൊക്കെ മൂടി ഇങ്ങനെ ഇതായി കണ്ട കൊറച്ചരം
ആഹ ഇവിടെ അങ്ങനെ തന്നെ രാവിലെയ ഒക്കെ വെയിലായിരുന്നു
ആഹ പിന്ന പിന്നെ മയ മൂടി ആഹ ഓക്കൊ